ഹലോ
ഹലോ കേൾക്കാവോ?
ആഹ് ഇപ്പൊ കേൾക്കുണ്ട് എന്താ പാട് സുഖല്ലേ?
ആഹ് സുഖാണ്, എന്താ അവിടൊക്കെ.
ഇവിടെ ഇങ്ങനെ സുഖായിട്ട് പോണു കൊഴപ്പൊന്നില്ല.
ഉം
മോനെ വണ്ടി കേ കേറ്റാൻ വന്നതാ?
മോന്റെ അല്ല മോളത്.
ആഹ് എത്രാം ക്ലാസ്സിലാണ്?
ഓള് എട്ടിലാ.
ആഹ് ആഹ് ആഹ് എവിടെ ഏത് സ്കൂളിലാ?
ഇവിടെ ഏഹ് കെ എച്ച് എം എസ് എസ് എന്ന് പറയും. ഏഹ് അപ്പൊ പോയിട്ടുണ്ട്, എട്ടര ആവുമ്പോള്. ത്തിന് വണ്ടി വരും.
ആഹ് ആഹ് ചോറ് കൊടുത്തയച്ചോ, കൊടുത്തയക്കാലുണ്ട?
ആഹ് ഫുഡ് സ്കൂളിലുണ്ടല്ലോ ഇപ്പോ, എട്ടാം ക്ലാസ്സുക്കാർക്ക്.
ഉണ്ടാല്ലേ?
ആഹ് ഇണ്ട്, അപ്പൊ പിന്നെ ഞാന് കൊടു ത്തു വിടാറില്ല അവള് അവിടുത്തെ ഭക്ഷണം തന്നെ കഴിക്കാല്. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തേണ്ടെങ്കില് കൊടുത്തു വിടും.
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്താണ് ചായ ഒക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ പോണ്, ഓരെ പറഞ്ഞുയച്ചിട്ടാണ് പിന്നെ ചായ കുടിയൊക്കെ.
ആഹ് ആഹ് റോഡ് വീടിന്റെ അടുത്ത് തന്നെ വീട്. വീടിന്റെ അടുത്ത് തന്നെയാണ് റോഡ്.
അല്ല അല്ല റോഡ് കൊറച്ച് എങ്ങാണ്ട്. വീട് മേലോട്ടാണ് അടുത്ത് നടക്കാനുണ്ട്, ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട്.
ആഹ് ആഹ് ആഹ് അത് ശരി, ആഹ് എത്ര മക്കളാണ്?
എൻക്ക് മൂന്നാള്. മൂന്ന് മോളാ മോളാണ്. മൂന്ന് പെങ്കുട്ട്യേള്.
ആഹ്. ആഹ്. മൂത്തൊട്ടിയാണ് പ്പൊ പാ പോയത്?
ആഹ്. മൂത്തട്ടിയാണ് പോയത്. ഇനി രണ്ടാള്ണ്ട്. ഒരാള് മദ്രസ് പോയിന്.
ആഹ്, ആഹ്. ഉച്ചക്കെക്ക് എന്താള്ളെ സ് ഇൻക്ക് മൂന്നാ ആങ്കുട്ടിയളാ.
ഏഹ് അയ് ശരി. മക്കളൊക്കെ പോയൊ സ്കൂൾക്ക്?
ആഹ് ഒരാള്താ ട്യൂഷൻ കഴിഞ്ഞെന്ന്ട്ട് ചായൊടിക്ക്ണ് പോവാ നിക്ക്ണ്. പിന്നെ ആ ഒരാള് മദ്രസക്ക് പോയിട്ടുണ്ട്. ഒരാള് ചെറിയ കുട്ട്യാണ് ഒന്നര വയസ്സായിട്ടൊള്ളു.
ആഹ് അയ് ശരി. ആഹ് എൻക്ക് ചെറിയാള് എൽ കെ ജിയിലാ.
ആഹ്, ആഹ്.
അവര് പോണ ടൈമില് ഞമ്മള് അവര്ക്ക്ള്ളെ ഫുഡ് ഏഹ് ചെറിയാക്ക് സ്നേ ക്കെ അതൊക്കെ കൊട്ത്ത് വിടും. ഉം
പിന്നെ ന്താണ് ന്ന് ഉച്ചക്കെന്താ സ്പെഷ്യല്?
സ്പെഷ്യലെന്താ മീന്ണ്ട് ഉം. പിന്നെ മീന് എന്താണ് വത്തള്.
ആഹ്
പ്പൊ മീൻനൊക്കെ ഭയങ്കര വെലയാണല്ലൊ.
ആഹ് ആണ്.
നിങ്ങളെ അവ്ടൊക്കെ എങ്ങനെ വെല ണ്ടൊ?
എന്നാ ആഹ് ഒട്ക്കത്തെ റേറ്റാണ്. മീനെന്നെ വാങ്ങല്‌ല്ലാ ഇപ്പളേ ലൊക്കെ വാങ്ങലൊള്ളു. ന്റെ മക്കള് മൂന്ന് മ ക്കള് മീൻ കൂട്ടൂല. പിന്നെ ഞാന് മാത്രം മീൻ കൂട്ട്ണ ആള്. അപ്പൊ ഞാൻ വാങ്ങൂല. ഒരു മീ ഒരിസം വാങ്ങിയാ രണ്ടീസം മൂന്നിസൊക്കെണ്ടാവും.
ഏഹ്. വടെ പിന്നെ മീന് ഇവടെ പിന്നെ മീന് വേണം.
ആഹ് എല്ലാർക്കും വേണം ല്ലേ.
ആഹ് ഏത് വെല ആയാലും മീന്
വേണം ന്നില്യാ ആ ചോറെർങ്ങൂല.
ആഹ് വാങ്ങിക്കണം. പിന്നെ എട... കിട്ടാതൽ ചിക്കനായാലും മക്കക്ക് ചിക്കന് ഭയങ്കര ഇഷ്ടാട്ടൊ.
ആഹ് ആഹ് ആഹ് ആഹ്. ഇപ്പത്തിൻ മക്കക്ക് ചിക്കന് ചിക്കനായാ മതി. പച്ചക്കറിയും ചിക്കനാ കഴിക്കല്.
ആഹ് ഇന്നാണെങ്കില് ഇന്നലേണെങ്കി പുതിയൊരു വിശേഷോണ്ടായി.
ആന്തേ?
ഞാ മോക്ക് ഫസ്റ്റ് പീരീഡ്സായി.
ആയിലെ. ആര്ക്ക് രണ്ടാമത്തോക്കൊ?
മൂത്ത മകള്.
ആഹ് ആഹ് എന്ന്ട്ട് സ്കൂള്ള് പർഞ്ഞേച്ച്ക്ക്ണെന്താ?
സ്കൂൾലങ്ങനെ പോവൂലാ
ആഹ്. ഇസ്കൂള്ള് പോവൂലാ. ഫസ്റ്റ്ത്തെ ഒര് ഒരായ നാല്, രണ്ട്, മൂന്നാലീസം ഓഹ് സ്കൂൾ പർഞ്ഞേക്കായിരിക്കാ നല്ലത്. കാരണം പിരീഡ്സായതല്ലെ. ആഹ് പിരീഡ്സാവുമ്പള് ബുദ്ധി വര്നെ. ഞ്ഞിപ്പൊ വാ വീട്ടില് ന്നൊല്ലല്ലാ അമ്മക്ക് ക്ലീനാക്കാനും താക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ സ്
പിന്നെ അവക്കൊന്നും അങ്ങനെ ല്ല്യ അതോണ്ട് പിന്നെ ഞാന് പറഞ്ഞയച്ചത് ഇല്ല്യ ഇന്ന്ഞ്യെന്താ ഇന്ന് ഒക്കെ പോയി വന്നാലറിയ പിന്നെ ക്ലാസ്സ് രണ്ട് മൂന്ന് പ്രാവിശ്യം പനിയൊക്കായിട്ട് പോയിം ചെയ്ത് പുതിയ സ്കൂള് തൊടങ്ങിയിട്ടല്ലെള്ള് അപ്പോ ഇ ന്നാലും ഫുഡോക്കെ നല്ലോണം ഇല്ലഅങ്ങനെ കൊഴപ്പൊന്നുയില്ല
ആഹ് ആ ആ
മ്മ് ഇന്നലെ പിന്നെ സ്കൂൾന്ന് ടീച്ചറ് വിളിച്ചതേ
ആഹ് ആഹ് ടീച്ചർ ടീച്ചറിനിയെന്തേ പറിയാവോ എന്താലീ വന്ന്ന്നെറ്റെ പറ്യോ ന്നറീല ന്നി വന്നിട്ട് ചോയ്ചോക്കോണ്ടി
ഓൻ്റുമ്മ ന്നെ ചീത്തർഞ്ഞ് പ്പഞ്ഞ് ഓള് പോയേന്റേഷാ
ആഹ് ആ ആ അങ്ങനല്ല ന്റെ എളച്ചന്റെ മോൾക്ക്പ്പൊ ആയിക്ക്ണ് ഇന്നാണ് കുളിക്ക്ണസം. ഈ ത് കുളിക്കുന്ന ദിവസം വരെ ഓള് ക്ലാസ്സിന് പോയിട്ടില്ല്യ. അ കുളി കെയ്ഞ്ഞിട്ട്ന്നി ക്ലാസ് പർഞ്ഞയക്കണൊള്ളാലാപ്പ വല്യ പരിപാടിക്കെ ആയിട്ടാണ് കുളിക്കണ പരിപാടിക്കെ കയിക്കണ് ഓല്. ആറില
വടെ പിന്നങ്ങൻത്ത പ്രശ്നൊന്നുല്യട്ടങ്ങൻത്ത സംഭവൊന്നുല്യവടെ ചെലോട്ത്തൊക്കെ ഭയങ്കര പരിപാട്യൊക്കേണല്ലോ.
ത് പരിപാടിച്ചാല് അ ആറിലോ അവര് ഞങ്ങളെ കുടുംബക്കാര് മാത്രംന്താ - ഞങ്ങള് കൊർച്ച്ട്ട് അഞ്ചാറ് അഞ്ചാറ് വീട്ടുകര് മാത്രള്ളെ. അപ്പൊ ഉം. ഉം ഡ്രസ്സ്‌ട്ക്കലും നമ്മള് ഡ്രസ് ഗിഫ്റ്റായിറ്റൊക്കെ കൊടുക്കും ചെലോര്‌. ഞാൻ കൊ ഡ്രസ്സ്‌ട്ത്ത്ട്ട്ണ്ട്ന്ന്. ഉച്ചക് അങ്ങട്ടാണ് പോണത്. ഫുഡ്ഡ്ണ്ടാക്കാല്ല. പിള്ളേര് സ്കൂൾക്കണ്ട് പോയി കയ്ഞ്ഞയ്ഞ്ഞാല്. ഏ രാത് ഉം പിന്നെ രാത്രിക്കക്ക്ള്ള ബിരിയാണി കൊർച്ച് തെരോയ്ക്കാരപ്പം. പിന്നമ്മക്ക് ഒന്നും ഫുഡ്ഡ്ണ്ടാക്കണ്ട.
അതെ അതെ അതെ അത്പ്പ മോള് മോളെങ്ങനാണ്ട് പോയിട്ട്ണ്ട് ഇനിയിപ്പോ നാളെ ഞാൻ നോക്കട്ടെ ഇന്നൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്യ അവക്ക്.
ആഹ് അ അ ആഹ് അ അ.
പർഞ്ഞേക്കാതിര്ക്കല് ഇൻക്കയ്നെക്കുറിച്ചറീല്ല, അമ്മക്ക് ഫസ്റ്റ്ത്തും ആണ്.
ആഹ് അതന്നെ എല്ലാ ഈ പാഡൊക്കെ കൊടുത്തയച്ചിരിക്ക്ണോ എക്സ്ട്രാ.
ആഹ് അതൊക്കണ്ട്.
ആഹ് ആഹ് ആഹ് അഥവാ ന്നിപ്പൊ ജ്ജ് ബ്ലീഡിങ് പോവരുത് സ്റ്റിൽ ഫസ് ചെലപ്പോ ചെലെ കുട്ട്യേക്ക് ഫസ്റ്റ്ത്ത ഒരിസൊന്നുണ്ടാവൂല്ല ഓൾക്കെത്ര വയസ്സായി?
ഓ ഓൾക്ക് പതിമൂന്ന് വയസ്സായി.
ആഹ് ആഹ് ആഹ്.
പ പതിമൂന്ന് വയസ്സ് തെകഞ്ഞി ട്ടൊള്ളുപ്പൊ.
ഉം അങ്ങൻതന്നെപ്പൊ വടെ ഇവടെപ്പൊന്റൊരളച്ഛൻ്റെ മോൾക്ക് പതിനൊന്ന് വയസ്സിലായി. ഈ ഇപ്പായ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായിട്ടുള്ളു.
ഏ ശരി ആഹ് ചെലോൽക്ക് പതിനൊന്നിലൊക്കാവും.
ഉം ഉം ഉം. അങ്ങനെക്കെ ഇണ്ടാലോ പട്ച്ചോനെ ചെറ്യേ മക്കള് കൊർച്ച് വൽതാവാതൊക്കെ ല്ലേ അന്നൊന്നും കൊട്ന്നൊന്ന്. ആ ഒരു പതിമൂന്ന് പതിനാല് വയസ്സൊക്കാലും വാണ്ടീല.
ആ അതാണ് അതാണ്.
ഉം ഉം ഉം പിന്നെ വീട്ടില വീട്ടില അമ്മായിമ്മക്കെ ഇണ്ടോ അമ്മായിമ്മിം അമ്മോഷ
ആ അമ്മായിമ്മിം അമ്മോഷനൊക്കെ ഇണ്ട് അവര് ഉം ഇണ്ട് ഉം ഒക്കെ വെയ്യാ വെയ്യാത്തവരായി വെയ്യാത്ത ഓരോരോ ബുദ്ധിമുട്ട് ഉം
അഹ് ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ?
ആ പിന്നെ എന്തൊക്കെ എന്താണ് എട്ത്ത ആ മോന് പോവാണ് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഓൻ സ്കൂളിക്ക് പോ പോവാണോന്.
അഹ് ശരി പുതിയാപ്പ്ള എവിടെ നാട്ടിലാ?
ആ നാട്ടിൽ തന്നെയ.
ഏഹ് പിന്നെ ഓല് ഹ് എന്താണ് ജോലി?
അവര് ഷോപ്പാണ് ഡ്രസ്സിന്റെ ഷോപ്പാണ്.
ഇന്റെ പുതിയാപ്ല ഇവടെല്ല ഗൾഫിലാണ് വെര്ൻണ്ട് ഇൻ ക്ക് വീട് പണിയൊക്കെയാണ് അപ്പൊ കുടിയിരിക്കാനും എല്ലം കൂടെ
എൻ എന്നാ എന്ന് വീടെടുത്തന്നെ ഇണ്ടാക്ക്ണത്?
ആ അട്ത്തെന്നേണ്
ആ ആയെല്ലെടോ ഒ പ്പൊ പിന്നെ പെരേക്ക് ഞങ്ങള് വീടുണ്ടാക്കിട്ട് അഞ്ച് വർഷായി.
അഹ്ശെരി ഞങ്ങ ഞങ്ങള്താ കു വൈകിക്ക്ണ് എല്ലാരും ഇപ്പൊ വേഗം വേഗം എടുക്ക്‌ണ്ടാണല്ലോ.
ആ അതന്നെ
ഞങ്ങള് കൊറച്ച് വൈകീട്ട് ആ വേറെ എളച്ചനുണ്ട്. ആ എളച്ചനുണ്ട് അവരുള്ളത് കൊണ്ട് പിന്നെ ഉം പിന്നെപ്പട് ത്തന്നേണ് അങ്ങനെ വി
ആ വല്യ വീടൊക്കെ?
ആ മേലെ തായേ ഇള്ളേ രണ്ട് ബെഡ്റൂം അടിയിലും മേലെ രണ്ട് ബെഡ്റൂം. അതന്നെ ക്കൊ ആ കഴിഞ്ഞീണ് ഇഞ്ഞ് പെയിൻ്റെടിക്കാണ്ട് പെയിൻ്റെടിഞ്ഞി ഓര പുതിയപ്ല വരട്ടെച്ചിട്ട്.
ആ ഓര് വന്നാ ലീവ് ഇണ്ടാവോ?
ആ ലീവ് ആറു മാസത്തെ ലീവ് ഇണ്ടാവും.
ആ അപ്പ പിന്നെ നിക്കാ കാരണം ഒരു മാസക്കെ ലീവ്ള്ളോർക്ക് പണിക്കെ കെയ് ച്ചിട്ട് പിന്നെ വീട് കുടിരിക്കാൻ കുടിരുന്നു കഴിഞ്ഞേഞ്ഞാൽ കുടിരിക്കാന് വരാം മറ്റേ ആറ് മാസള്ളോർ വീട് പണി കഴിച്ചിട്ട് കുടിരിക്കാം.
ആ അതാണ് അതാണ്
ആഹ് ആഹ്
കൂടിരിക്കാന് നമ്മള് എന്താണ് ടൈമുണ്ട് ആറു മാസത്തെ ലീവ് കിട്ടും.
ഉം ഉം എന്താണ് വ എന്താണ് പണി ഇവര്ക്ക്‌?
വെള്ളം സപ്ലൈ ചെയ്യുലെ ഗൾഫില്?
ആഹ് ആഹ് ആഹ്
നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഉം പണി നല്ല ടഫ് ആണല്ലോ കണ്ടാ നമ്മക്കറിയാ.
ആ വേറെന്തപ്പ ചെയ്യ നമ്മക്ക് നിവൃത്തില്ലാത്തോണ്ട് പാവാണ്.
ഹും ഹ്‌ ഹ്‌.
എന്താ ചെയ്യാ മ്മള് വീട് പണിയുള്ള ആൾക്കാർക്ക് ഇൻക്കറിയാ ഇന്റെ അവസ്‌ഥ ഞങ്ങളെ വീട് പണിന്റെ ടൈമിന് മാളേ ഇടങ്ങറെനി പൈസ അന്ന് മുപ്പര് ഗൾഫിലെരുന്ന്ട്ടാ. എന്നാലും. എന്താണ് നമ്മുക്ക് പൈ എടങ്ങറെര്ന്ന് പൈസേന്റെ ബുദ്ധിമുട്ടും എല്ലാംകൂടി. ഇപ്പൊ വീട് ആയെന്റെ ശേഷാണ് മൂപ്പര് പോവാതായത് ഇപ്പൊ കുട്ടിളെ ആഹ് ഉന്നോട് പറിം മൂന്ന് ആൺകുട്ടിളെല്ലേ ഇക്ക് വീടായിലെ ഇഞ്ഞി ഞാൻ പോണില്ല ഞാൻ പറയും ഇങ്ങള് പോയിക്കോ മക്ക പഠിപ്പിച്ചണ്ടെന്നറിയുപ്പൊ പത്താം ക്ലാസ് പ്ലസ്ടു ഒക്കെ കഴിഞ്ഞ പഠിപ്പിക്കാനൊന്നു ക്യാഷ്ന്ന് പറയും ഞാന്.
ആഹ് അത് ശെരിയാണ് മക്കൾക്ക് ഇത് ഗൾഫ് ന്ന്ലൊന്നും കിട്ടിയാ തന്നെ ഉള്ളു ഇവിടെ നാട്ടില് നിന്നാല് അന്നേന്നാത്തത് ഇങ്ങനെങ്ങാണ്ട് കഴിഞ്ഞു പോവും.
അതന്നെ അത്രയേ ഉള്ളു നമ്മുക്ക് ഗൾഫിന്ന് നിന്ന് കിട്ടിയാൽ തന്നെ നമ്മുക്ക് സമ്പാദിക്കാനൊക്കെ എന്തെലും പറ്റുള്ളൂ.
ഉം അത് ശരിയാണ് പക്ഷേ പക്ഷേ എന്നാലും കൂടെ നമ്മള ഈ മക്കൾൻക്കൊക്കെ മൂന്ന് പെൺകുട്ടികളാണ് എന്നാലും ആഹ് പണ്ടത്തെ പോലെ ഇപ്പൊ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നു ഇല്ലേട്ടോ.
ആഹ് പണ്ടത്തെ പോലെത്തെ സ്വർണ്ണൊന്നും കുടുക്കലിപ്പല്ലല്ലോ. ഇപ്പൊക്കെ ഗോൾഡ് ഇപ്പൊ ഗോൾഡിന് ഒര്ലക്ഷത്തിന് മേലൊക്കെ കടന്നിലെ.
ലക്ഷത്തിൻ്റെ മേലല്ലേ നിങ്ങള ഈ ഇളച്ചൻ്റെ മോക്ക് ഗോൾഡ് ഒക്കെ ഇടുണ്ടോ?
ഗോൾഡ് ഓളെമ്മ ഓളമ്മന്നും വരൂലലാ അവളമ്മ അവരോടങ്ങനത്തെ പരി പരിപാടിയാത്ത കാരണം പക്ഷെ അവളെ ഉമ്മ പൈസ അയ്യായിരം രൂപ കൊടുത്തക്കണാല എന്തിന് ഫുഡ് ഒക്കെ വാങ്ങി കൊടുക്കാന് പിന്ന ഉമ്മാന്റെ ഒരു കൈചെയിൻ കൊടുത്ത്ക്ക്‌ണാലാ ഓള്ക്ക്. കുട്ടിക്ക് എന്തോന്ന് സ്വർണ്ണണ്ടാ കൊടുക്കാൻ ന്നാർഞ്ഞാക്കണ്ട് കൊടുത്തക്കണതാ അതൊക്കോള് ചെയ്തിട്ട് ചെയ്യിപ്പിച്ച്ന്ന് തോന്നുന്നുണ്ട് വാങ്ങി ആഹ് ആഹ് തന്നെ പിന്നെ ഓരോ പെരക്കാര് വരില്ലന്ന് തോന്നുന്നുണ്ട് ഒരു പരക്കാർക്ക് അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര
ഇഷ്ടണ്ടാവില്ല ചില ചില സ്ഥലങ്ങളിൽ അതൊന്നും ഉണ്ടാവില്ല
ആഹ് അതന്നെതന്നെ
പിന്റെ മോൾ ക്ക് ഇതുപോലെ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചെയ്യുന്നുണ്ട് പൊന്ന ഒന്നിപ്പോൾ എന്ത് വിലയാണ്
പൊന്നിനർ ഞ്ഞ എന്റെ അമ്മ. പറഞ്ഞന്റെ ഏടത്തിൻ്റെ മോളയിട്ടില്ല ഏടത്തിന്റെ രണ്ടാമത്തെ മോളായിട്ടി അപ്പ ഉമ്മ പറയണ്ട് അഫ്നാക്കും എനിക്ക് പിന്നെ ആൺകുട്ടികളല്ല അഫ്നാക്കെ ഇനി ആയി കഴിഞ്ഞ് സ്വർണ്ണമാണല്ലോന്ന് പറയതൊക്കെ
ഏഹ് ഏഹ് ഏഅതിപ്പോ ഒരു പതിമൂന്ന് വയസായികണ് ഓൾക്ക് എട്ടാം ക്ലാസ്സിലാണ് ഈ എട്ടാം ക്ലാസ്സൊക്കെ ഇപ്പൊ ജയിച്ചാണ് ഇപ്പംപടുത്താവും ഇപടുത്താവും ജ്ജജ്പ്രതീക്ഷിച്ച് ഇരിക്ക്ണോഓരെക്കെ
അതെയതെയതെ
ആഹ് ആഹ്
ഇനിക്ക് ആൺകുട്ടികളും ഇല്ല പെൺകുട്ടികളും ഇല്ല അപ്പൊ ഉമ്മാക്ക് കൊടുക്കാന് ഇപ്പവളനേല്ലേള്ളൂ
ശരിയാണ് അത് ശരിയാണ് എനിക്ക് പിന്നെ മൂന്നാളാണ് അത അന്റെ അമ്മ പറഞ്ഞത് ഒരാ ഇപ്പൊ ചെയ്ത എല്ലാർക്കും വേണ്ടി വരും അതാണ്
അപ്പന്താ ഓക്കടി ടൈമായി പത്ത് മിനിറ്റിന് മേലെ സംസാരിക്കും
ആഹ് എന്നാ ഓക്കെ, നിങ്ങള് കട്ടാക്കി